കേക്കണുണ്ടോ?
ആ കേൾക്കാം പറഞ്ഞോളൂ.
ആഹ് എന്തൊക്കെയണ്ട് വിശേഷം
സുഖാണ് അവിടെ?
നന്നായിട്ടിരിക്ണ് സുഖം വീട്ടിലും എല്ലാവർക്കും. ഓ ഒരു മോനാണള്ള
ആ എങ്ങനെയണ്ട് കാലാവസ്ഥഒക്കെ?
ആഹ് മഴ മഴ ഇന്നലെ ഒരു മൂന്നാല് ദിവസായിട്ട് ഇവിടെ വെയിലാണ്.
ഉം
ഉം അവിടെഎങ്ങനെയുണ്ട്?
ഇവിടെ രണ്ടു ദിവസം നല്ല പകല് ഭയങ്കരവെയിലായിരുന്നു രാത്രിയില് ഭയങ്കര മഴയായിരുന്നു. ഇപ്പൊ പിന്നെ ഉച്ച ച്ചക്ക് ശേഷം ഇങ്ങനെ വെയിൽ തെളിച്ചം കാണുന്നുണ്ട് ഇനിരാത്രിയില് എങ്ങനെയന്നഅറിയത്തില്ല. ഇന്നലെ രാത്രിയില് ഒരു പന്ത്രണ്ട്മണി ടൈമിലൊക്കെ നല്ല കാറ്റും മഴയു ഇ ടി അങ്ങനെ എല്ലാം കൂടെ ആയിട്ട് പെയ്തുത് നല്ല ശക്തിയുള്ള മഴൊക്കെപെയ്തു ഉ.
വിടെ പക്ഷെ മഴയൊക്കെ പെയ്തിട്ട് ഇപ്പോൾ കുറേയായി ഫുള്ള് വെയിലാണ് എപ്പഴും വെയില്‌ ഉം വെയില് വന്ന് കഴിഞ്ഞാ ഭയങ്കര ചൂടുംആണ്.
ആഹ് വെയില് ഉ ഉ ഉദിക്കുമ്പോ വേനൽത്തത്രെ ചൂടും കാണ്‌ണ് ണ്ട്‌ വെയിലിന്റെ
ആഹ് അത് അന്നെ അത്അന്നെ മഴയൊന്ന് മാറിക്ക്മ്പതന്നെ ഭയങ്കര വെയില്. ചൂട് ചൂടായിട്ടെന്നെ തോന്നണ് വെയില്.
അങ്ങനെ വെയില് കണ്ട- ഇപ്പ മഴ മാറി തൊടങ്ങി അപ്പഴാണ് പ്രതീക്ഷിക്കാതെ രാത്രീല് നല്ല മഴ. ക്കെ പെയ്ത്‌ ഇന്ന്ട്ട്തോടുകളും വയലുകളൊക്കെ ഒന്നായ അത്രെ വള്ളം വന്ന്ഏറും.
ആഹ ഹാ ഹാ ഹാാ അത്ര നല്ല വല്ല്യെ മഴ പെയ്തുലേ?
ആഹ്. അഹ്
ആഹ് അങ്ങനെ
എങ്ങനേര്ന്നു വെക്കേഷനൊക്കെ എന്താ ചെയ്ത് വെക്കേഷനൊക്കെ?
വെക്കേഷൻ കൊഴപ്പില്ലായിരുന്നു നന്നായിട്ട് പോയി ആഹ് വേറെ- ഇമ്.. ബ... ബന്ധുക്കൾടെ വീട്ടിലൊക്കെ പോവേം ഒക്കെ ചെയ്തു. അങ്ങനെ പിന്നെ, കുട്ടി ചെറ്തായതോണ്ട് ഇങ്ങനെ ഞങ്ങക്ക്ങ്ങനെ വെ-
കൂടുതല് യാത്ര എ ആഹ് ചെയ്തിട്ട്ണ്ടാവില്ലല്ലേ?
ആഹ്.
ചെറിയ കുട്ടികളാവ്മ്പോ ഞമ്മക്ക് യാത്രേം കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാണല്ലോ അപ്പൊ നമ്മളത്യാവശ്യ- റ്റം കാര്യങ്ങൾക്കു മാത്രെ പൊറത്തെറങ്ങത്തൊള്ളൂ.
അതെ അതെ അതെ ആഹ് പക്ഷെ കൊറച്ച്‌ കാര്യംങ്ങള് മാത്രം ഇം
ടൗണ് പോകേണ്ട ആവശ്യം വരുന്ന അത് വീടുകൾടെ അട്ത്തന്നെ കടകളും കാര്യങ്ങളൊക്കെ വര്ന്നുണ്ടോ.
ആഹ് നമ്മടെ വീടിന്റെ അടുത്തൊക്കെ കടകളൊക്കിണ്ട്.
ഉം ആഹ് പച്ച- ക്കറിയാണെങ്കിലും വീട്ട്ക്ക് വേണ്ട സാധനങ്ങളാണെങ്കിലും നമുക്ക് പോയി മേടി- നടക്കേണ്ട ദൂരേ ഇണ്ടാവൊള്ളൂലെ?
ആഹ് അത്രേ ഒള്ളു അത്രേ ഒള്ളു നമ്മക്ക് നടന്ന് പോയി മേടിക്കാന്ള്ള- പിന്നെ റോഡ് സൈഡാണ്ട് വീട്.
ആഹ് ടൗണേര്യേലാണോ?
ആഹ്. ടൗണ്ടല്ല- നാട്ടുംപൊറൊക്കതന്നാണ്. പക്ഷെ നമ്മുടെ റോഡ് സൈഡിലാണ് വീട്.
ആഹ് അത് ശര്യാണ്.
ആഹ്.
ഞങ്ങളെ വീട് വരുന്നത് ട്ടോങ്ങനെ ടൗണ്ന്ന് കൊറച്ച് രണ്ട് കിലോമീറ്റ്ര് ഉള്ളിലേക്കാണ് എങ്കിലും എല്ലാ വാഹനങ്ങളും കടന്ന്പോവും ബസ് സർവീസ് മാത്രേ ഇല്ലാത്തൊള്ളൂ. ബാക്കി എല്ലാ വാഹനങ്ങളും പോവും.
ഓഹ് അഹ്‌ല്ലേ ആഹ് ആഹ് ആഹ്.
കടകള് ചെറിയ ആവശ്യങ്ങൾക്ക്ള്ളെ ചെറിയ കടകളൊ- ക്കെ ഇവടണ്ട്. അതെല്ലാം വെക്കും നമ്മള് കുറച്ചും കൂടൊക്കെ വല്ല്യെ ആവശ്യ- ങ്ങളൊക്കെ വരാണെങ്കി ടൗണ് പോണം. അപ്പൊ. വണ്ടിയൊക്കെ വിളിച്ച് പോണം. പിന്നെ ഇവ്ടെ വീട് നിക്ക്ണ ഏര്യ- ക്കെ കൊറച്ച് ഇങ്ങനെ കാട് പിടിച്ച ഏര്യകളാണ് റബ്ബറ് തോ- ട്ടങ്ങളായിട്ടും തെങ്ങും തോപ്പുകളൊക്കായിട്ട്ള്ളെര്ത്. ഞങ്ങളെ- നമ്മളെ വീടൊക്കെ ഇങ്ങനെ- കൂടുതലും വീടുകളില്ലാത്തേരിയകളാണ് ഒറ്റപ്പെട്ട വീടുകളൊ-
ഒറ്റപ്പെട്ട വീട്കള്. ആഹ് അത് തന്നെ ഇപ്പൊ ഒരു സ്ഥല ഒരു വീട് തന്നെ ഒരുപാട്- സ്ഥലോണ്ടാവുആയിരിക്കും. പറമ്പ്.
ആഹ്. പിന്നെ നമ്മള് ഇതിലൂടൊക്കെ ഇങ്ങനെ ഓരോ വണ്ടികള് പച്ചക്കറിയായിട്ടാണെങ്കിലും, ഫ്രൂട്‌സായിട്ടാണെങ്കിലും, ഒണ- ണക്കമീനൊക്കെ ആയിട്ടാണെങ്കിലും വീക്കിലെ ഓരോ വണ്ട്യാളൊക്കെ ഇതിലൂടെ പാസ യ്യും. നമ്മളെ വീട്ട്ക്ക് ആവശ്യള്ളതൊക്കെ ഏകദേശം അവരെ കയ്യ് നിന്ന് മേടിച്ച്‌ വെക്കും. പിന്നെ അത്യാവശ്യം വരുന്നത് മാത്രോയണ് ടനണ് പോയി വാങ്ങത്തുള്ളൂ.
ഒത്തിരി ദൂരണ്ടോ വീടിന്റെ അവിടന്ന്?
ടനണ്ലി രണ്ട് കിലോമീറ്ററോളം വരുന്നുണ്ട്.
ഓഓഹ് അങ്ങനെ
നമുക്ക് എപ്പോഴും വണ്ടി സൗകര്യങ്ങൾ ഇതിലെ പോകുന്നു പിന്നെ പി ട്ടില് വണ്ടി ണ്ടാവും കൊണ്ട് ആഹ് കൊട്ന്നരാനോ ആളുകളൊക്കെ ണ്ട് അതോണ്ട് പിന്നെ അത്ര ബുദ്ധിമുട്ട് അറിഞ്ഞിട്ടില്ല.
ആഹ് ആഹ്
ബസ്സ് സർവീസ് മാത്രേ ഇല്ലാന്നുള്ളൂ ബാക്കി എല്ലാ വാഹനങ്ങളും പോകും.
അപ്പ എങ്ങനെ ഓട്ടോ ആഹ് വ്
ആഹ് ഓട്ടോ ആഹ് മറ്റേ വേ ആഹ് വേറെ ആളുകൾ വീടുകളിലേക്ക് വിളിച്ച് പോയ ഓ ട്ടൊക്കെ തിരിച്ച് മടങ്ങി പോണത് അങ്ങനെ ണ്ടാകും അങ്ങനെയൊക്കെ വണ്ടികള് എപ്പഴും ആഹ് എപ്പഴും വണ്ടി ഇങ്ങനെ പോയിങ്ങോണ്ടിരിക്കും. പുള്ളേരിയാണെങ്കിലും എപ്പഴും വണ്ടികളക്കെ ഇങ്ങനെ പോകും. പിള്ളേരെ ന്നും ഇപ്പോ ഒന്ന അങ്ങനെ വിടാൻ പറ്റത്തില്ല വണ്ടികളെ എപ്പളും എല്ലാ വാഹനും കടന്നു പോണ ലോറി യായാലും സ്കൂൾ വാഹനങ്ങളായാലും എല്ലാം പോകുന്ന ഏരിയനെയാണ് പക്ഷെ മെയിൻ റോഡല്ലാന്നോ ബസ്സ് സർവീസ് ഇല്ല അത്ര ആഹ് ഒരു ബുദ്ധിമുട്ട് മാത്രള്ളൂ.
മാത്രേ ഉള്ളൂ
ഉം
ഉം പിന്നെ എന്താണ് മറ്റേ?
പോവ്റ് അതോ ഓൺലൈനായിട്ട് എങ്ങനെയൊക്കെ ചെയ്യാറ്?
ഓൺലൈനാണ് കൂടുതലും അല്ല കൂടുതല അല്ല ന്നാലും ഹ് പെട്ടെന്നൊക്കെ അത്യാവശ്യങ്ങൾ വരുമ്പോ ഓൺലൈനാണുള്ളത് ചെയ്യണ ആഹ് അതെ
ഓലൈനിൽ ചെയ്ത് തൊടങ്ങിയപ്പേ എല്ലാതും ഇങ്ങനെ പെട്ടെന്ന് വീട്ടിലെന്നെത്തല്ലോ ന്ന നമ് പൊർത്തർങ്ങേണ്ട ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ വിചാരിച്ചിട്ട് സിമ്പിൾ ആയിട്ട് നമ്മളെ ഫ്രീ ടൈമിൽ സെലക്ട് യ്യാ ന്നട്ട് നമ്മളത് ഓർഡർ കൊടു ക്ക അങ്ങൻ തന്നെ ഇപ്പൊ ചെറിയ ഒരു വിധള്ള സാധനങ്ങളൊക്കെ ഓൺലൈനിലൂടെ ആയിട്ട് തൊടങ്ങിയിട്ട് പിന്നെ ആഹ് ഡ്രസ്സും കാര് ര്യങ്ങളൊക്കെ ഫങ്ഷൻ അങ്ങനെയൊക്കെ ള്ളേനാണ് പെട്ടെന്നുള്ളതാക്മ്പോ അത് പാത് രപ്പൊ പൊർത്ത് പോയിട്ട്
ആഹ്
സെലക്ട് യ്യാ ബാക്കിയൊക്കെ ഒരുവിധം കിട്ടുംങ്കി ഓൺലൈനായിട്ട് ഉം
ആഹ് എല്ലാ കാര്യങ്ങളും തന്നെ ഓൺലൈനിൽ കിട്ടുന്നോ
ആഹ് ഒരു സാധനം മേടിക്കാൻ കടേ പോയാ ചെൽപ്പോ ആഹ് കടേൽ ണ്ടാവത്തില്ല. പെൽപ്പ ഞമ്മള് സേ സമയം പിടിക്കുമ്പോ തെരഞ് കിടുക്കുമ്പത്തേന് അങ്ങൻത്തൊക്കെ ബുദ്ധിമുട്ട് നോ ക്ക്മ്പോ ഇങ്ങനെയാണ്
ആഹ് അതെ വീട്ട് തന്നെ നമുക്ക് ഇര്ന്ന് സുഖായിട്ട് നോക്കി.
അഹ് രണ്ട്, മൂന്ന് ദിവസം പിടിച്ചാലഹ് നമ്മളെ വാതിൽക്ക് പ്പ എത്തിയ എത്തിപ്പെടൽ
അധികം വെലം കാര്യങ്ങളൊന്നുംല്ല സാധാരണ റേറ്റില് നമുക്ക് കിട്ടും ചെയ്യും.
അതെ ഈ ഓൺലൈൻ ആവുമ്പോ കാശ് നല്ല കൊറവ്ണ്ട്.
പൊറവ്ണ്ട്
കൊറവാണ്. ഉം പൊറത്താവുമ്പോ പിന്നെ നമുക്ക് എല്ലാം ഇങ്ങനെ എട്ത്ത് വാരി ഇട്ട് നോക്കി കഴിഞ്ഞ് പിന്നെ മേടിച്ചില്ലെങ്കിൽ അവർക്ക് അതൊരു ബുദ്ധിമുട്ടും ആവും ഓൺലൈന ആവുമ്പോ അഹ് കൊഴപ്പല്ല ഉം
നിങ്ങൾങ്ങനെ ഫ്രീ ടൈമിൽ എന്തെലും ഹോബീസ് ആയിട്ട് വീട്ട്ൽ ചെയ്യ്ന്നുണ്ടോ?
ആഹ് അങ്ങനെയല്ല ചെറിയേ ക്രാഫ്റ്റുകളോ അങ്ങനെ എന്തെങ്കിലു ഒക്കെ ചെയ്യും. പിന്നെ ചെറിയ മോനായിരുണ്ട് അധിക ങ്ങനെ ടൈം കിട്ടലില്ല. എന്നാലും കിട്ടുന്ന സമയങ്ങളിൽ അങ്ങനെ ആഹ് അഹ് എന്തെങ്കിലും ക്രാഫ്റ്റ് പോലെ എന്തെങ്കിലുക്കെയാണ് ചെയ്യാറ്.
ആഹ് ആഹ് അങ്ങനെ ഓൺലൈനിലാര് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്ക്യേ അങ്ങനെ എന്തെിലും ചെയ്യാറുണ്ടോ?
അയ്യോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഇതുവരെ
ചെറിയ മോൻ ആയത് കൊണ്ടാണോ അതിന് ക്ഷമിക്കാനട്ടാണോ?
എന്താണ്?
ചെറിയ കുട്ടിയള്ളതുകൊണ്ടാണോ അത് അങ്ങനെ ചെയ്യാനോ ശ്രമിക്കാനിട്ടാണോ ചോദിക്ക്യാ
ആഹ് രണ്ടും ഞാനങ്ങനെ പഠി പിച്ചു കൊടുക്കുന്നതിനെ പറ്റി ഒന്നും അങ്ങനെ ആലോചിച്ചിട്ടില്ല ഇല്ല ഇല്ല. നമ്മള് എന്തെങ്കിലും സമയത്തിന് എന്തെങ്കിലും വെറ് ഇത് ചെയ്യുന്നല്ലാതെ ആ അങ്ങനെക്കെ
കുട്ടില അടുക്കള തോട്ടം പോലെ പച്ചക്കറി ആയിട്ടോ അല്ലെങ്കിൽ ചെടികൾ നട്ടുപടിക്കുക അങ്ങനത്തെ എന്തെങ്കിലും ഹോബീസ് ഉണ്ടോ?
ആഹ് ല്ല. അതൊരു ഹോബി ആയിട്ട് സത്യം പറഞ്ഞാ എനിക്ക് മടിയാണ് അത് ചെയ്യാന് എന്നാലും പിന്നെ ഇവിടെ എങ്ങനെ നമ്മള് നട്ട് പിടിപ്പിച്ചാലും ആഹ് വെള്ളമൊക്കെ കെട്ടുന്ന സ്ഥലാണ് പെട്ടെന്ന് ചീത്തായി പോവും. അപ്പം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടൊക്കെ ചെയ്താലും അതൊന്നും പിടിക്കൂല്ല പിന്നെ എനിക്ക് കൂടുതൽ പ നല്ലേ എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അ അങ്ങനെത്തെക്കെ ഒരു ഇതാണ് ഉള്ളത്. കിട്ടുന്ന സമയം അങ്ങനെ എന്തെങ്കിലുക്കെ ചെയ്യാ
ത് നിങ്ങള് പഠിച്ചെടുത്തതാണോ അതങ്ങനെ പരമ്പര നമുക്കൊരു കൈപ്പുണ്ണ്യിട്ട് അങ്ങനെ കിട്ടി ആഹ്.
ട്ടത്തിന് പിന്നെ നമ്മളിങ്ങനെ നൂല് ചു റ്റിയിട്ടുള്ള വളകളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ ചെയ്യും ആഹ്. പറ്റുന്നവര് മേടിക്കുന്നവരൊക്കെ ആണെങ്കില് നമ്മള് സെയ്‌ലൊക്കെ ചെയ്യുന്നു അങ്ങ
ക്കാനം ഓൺലൈൻ സൗകര്യ ഉള്ളതുകൊണ്ട് പലകാലുംഇങ
അതെ അതെ അതെ നമുക്ക് വേറെങ്കിലും കാശ് കൊടുത്ത് പോയി പഠിക്ക ഒന്നും വേണ്ട. അതൊണ്ട് അത് പിന്നെ അങ്ങനെ ഒരു ഗുണമുണ്ട് അങ്ങനെ നോക്കിയിട്ടൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്.
ചെയ്യും ഉം ഇപ്പൊ നമുക്ക് യൂട്യൂബിൽ നോക്കിയാല് ഞമ്മക്ക് കുറച്ച് അറിയുന്നുണ്ടെങ്കിലിൽ പിന്നെ അങ്ങനത്തതൊക്കെ നോക്കി ക്കീട്ടങ്ങനെ പഠിച്ചെടുത്താലും മതിന്ന്. നമ്മളെ കഴിവിനെ ഒന്നും കൂടെ ഉണർത്തി എടുത്താ മതി.
അതെ നമുക്ക് ആഹ് യൂട്യൂബില് പിന്നെ എല്ലാത്തിനുംള്ള വീഡിയോസും കാര്യങ്ങളൊക്കെണ്ടല്ലോ? അപ്പൊ പിന്നെ ആതി തന്നെ നോക്കലും അങ്ങനെ നോക്കിട്ട് ചെയ്യാറൊക്കെണ്ട്. പിന്നെ അതുപോലെ കുക്കിംഗ് ഒക്കെ ആണെങ്കിലും പാചകം ഒക്കെ.
ഡ്രസ്സ് ആണോ?
ആഹ് അത്യാവശ്യം ചെയ്യും കൊഴപ്പല്ല. നന്നായിട്ടൊക്കെ വരാറുണ്ട് അങ്ങനെ ഇഷ്ടാണ് താല്പര്യം ണ്ട്.
യൂട്യൂബിലെ വീഡിയോസൊക്കെ നോക്കിയിട്ട് ചെറിയ രീതിയിലൊക്കെ കുക്കിങ്ങൊക്കെ പരീക്ഷിച്ചു.
ആഹ് എങ്ങനെ ഉണ്ടാവാറുണ്ട് ചെയ് നന്നാവാറുണ്ടോ?
ചെലതൊക്കെ ചെലപ്പോ എന്തേലും മിസ്റ്റേക്കൊക്കെ പറ്റ് ചെലപ്പോ രണ്ട് മൂന്ന് പ്രാവശ്യം ഇട്ടാക്കുമ്പോ നല്ല ഇതായിട്ട് കിട്ടും ചെയ്യും വരയും ചെയ്യാം
പേര് നല്ല രീതിയിലൊക്കെ പറഞ്ഞു തരുന്നൊണ്ട് നമക്ക് കൂടുതലൊക്കെ ചെയ്യാനും കൊറേ പുതിയ പുതിയ
ചെറിയ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ടുള്ളതാണെ പിന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് കൂടുമ്പോഴാണ് ശരിയായി കിട്ടത് അങ്ങനത്തെ വിഭവങ്ങ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോളാണ് പെർഫെക്റ്റ് ആവാതിരിക്ക അധികം കൂടുതലൊന്നും ഇല്ല
ളെക്കെ നമുക്ക് പറ്റ് റ്റും തോന്നുണ് ഈ കൂടുതൽ മധുരപലഹാരംക്കെയാണ് കൂടുതൽ ഈ തെറ്റിയൊക്കെ പോണേ കേക്കൊക്കെ പോലെയൊക്കെ അങ്ങനെയൊക്കെ കറികളൊക്കെ പിന്നെയും കൊറേ ഒക്കെ.
ഒരു വിധള്ള വീട്ടമ്മമാരൊക്കെ പഠിച്ചെടുത സ്വന്തം ചെയ്യുന്നതാണ്
ആഹ് ശരിയാ ശരിയാ എല്ലാരും ആരിടക്ക് പഠിച്ചായിർന്നല്ലാ.
പഠിച്ചത് ആദ്യം അവര് രണ്ട് മൂന്ന് ദിവസം ഫ്രീ സെക്ഷന് ക്ലാസ് ഒക്കെ കൊടുത്ത ഏകദേശം പിന്നെ അവര് വേണ തോന്നയാണെങ്കിൽ അങ്ങ രണ്ടു മാസത്തെ കോഴ്സ് അങ്ങനെയൊക്കെ ആയിട്ട് കൊടുക്കാനുണ്ട് ഇപ്പൊ നമുക്ക് എന്തെലും താല്പര്യം ഉണ്ടായാ മതി എല്ലാം പഠിക്കാൻ ഇപ്പ സൗകര്യങ്ങള് നമ്മളെ കൈത്തുമ്പിലാണ്.
സത്യം അത് തന്നെ നമ്മളുടെ ആഗ്രഹങ്ങൾ മാത്രം. ത്രം പൊടി തട്ട എടുക്കാനുള്ളൂ. അതെ ആ ആഹ് വേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് ചുറ്റിലുണ്ട്. സത്യമാണ്
അതുപോലെ ഞാനിപ്പോ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ അറിയാം. അപ്പ ഇങ്ങനെ സ്റ്റിച്ചിങ് പഠിക്കാനുള്ള ഒരു ആലോചനല ഓൺലൈനിലായിട്ട് ബാക്കി ക ട്ടിങ്ങും കട്ടിങ്ങും കാര്യങ്ങളും ഒന്നും അറിയത്തില്ല സ്റ്റിച്ച് ചെയ്യാൻ മാത്രം അറിയും
താല്പര്യം ഉള്ള ഒരു ഇതായിരുന്നു ഇങ്ങനെ സ്റ്റിച്ചിങ് അത്
അപ്പൊ ഞാനൊക്കെ ഇങ്ങനെ ഓൺലൈനിലൊക്കെ ഇങ്ങനെ ഡ്രസ്സുകളൊക്കെ സെലക്ട് ചെയ്യുമ്പോളേ അടിക്കാൻ കു തുമ്പത്തേനെ ഭയങ്കര റൈറ്റ് വരും അപ്പോ ഞാൻങ്ങനെ ചിന്തിക്കും ആ പൈസ കൊടുത്തിട്ട് പഠിച്ചെടുത്തിട്ട് നമുക്കന്നെ ചെറിയ അതിങ്ങനെ പഠിച്ചെടുത്താൽ നമുക്ക് തന്നെ ഉപകാരമാവല്ലോ വിചാരിച്ചിട്ട് നമ്മെടെ ഫ്രീ ടൈമിൽ അതിന്റെ സെക്ഷ ക്ഷൻ ക്ലാസുകളൊക്കെ കണ്ടാൽ മതി പഠിച്ചത് പിന്നെ മക്കളൊക്കെ പോയി കഴിഞ്ഞാൽ കൂടുതൽ ഫ്രീ ടൈം ഉണ്ടാവും ചെയ്യല്ലോ ആഹ് പ്പോ സ്വന്തമായിട്ട് ഒരു മെഷീന് വാങ്ങിയതിന് ശേഷം അതിനൊക്കെ ശ്രമിക്കാന്നുള്ള രീതിൽ ഇങ്ങനെ ആഹ് നമ്മള അപ്പുറത്തെ വീട്ട വീട്ടില മെഷീന് കാരണം നമ്മൾ പഠിക്കാൻ പൊയ അത്‌ നമ്മൾക്ക് അവർക്കൊരു ബുദ്ധിമുട്ടായാലോ വിചാർച് അപ്പൊ പിന്നെ അങ്ങന്
ആഹ ചിലപ്പോ അവർക്കൊരു ആ എന്നും ചെയ്യുമ്പോഴരു
ആഹ് നമ്മൾ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്തടുക്ക ക്കുന്ന പോലെല്ലല്ലോ ദിവസം ഞമ്മൾത് ഒരു ബുദ്ധിമുട്ടുവരണ്ട വിചാരിച്ചിട്ട് അപ്പൊ അങ്ങനെ ഒരു തീരുമാനത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്
ആഹ് അപ്പൊ കൂടെ അതിന്റെ കൂടെ അതിന്റെ മറ്റേ ഡിസൈനിങ്ങോ
ങ്ങനെ പുറത്തു ത്ത് പോയിട്ട് വർക്ക് ചെയ്യുന്ന കാര്യത്തിനോട് ഹസ്ബന്റിന് യോജിപ്പില്ല അപ്പ പിന്നെ നമുക്ക് വീട്ട് നമ്മള കാര്യങ്ങളേല്ലാം ചെയ്തിട്ട് എടക്കാലോ
അതെ അത് ശരിയാണ്
പിന്നെ നിങ്ങള് പറഞ്ഞ വേറെ വേറെ ക്ലാസ്സും കാര്യങ്ങളും എടുക്കാനുള്ള ഇതൊന്നുംല്ലേനോ പിന്നെ ഞാനിങ്ങനെ ഓൺലൈന്റെ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് സെല്ലിൻ്റെ ഒരു വർക്കൊക്കെ ചെയ്തട്ടുണ്ട് അതൊക്കെ ഇങ്ങനെ പുറത്തിറങ്ങി ഫീൽഡിൽ ചെയ്യേണ്ട കാര്യം കാരണം പിന്നെതൊക്കെ സ്റ്റോപ്പ് ചെയ്ത്
ആഹ് ആഹ് ഓഹോ അങ്ങനെ അയ്യോ എനിക്കൊരു കാൾ വരുന്നുണ്ട് ഞാൻ വിളിക്കാവേ
ആഹ് ശരി.
ആഹ് ഓക്കെ.